ഹും
എന്തൊക്കെയ വിശേഷം
നല്ല വിശേഷം എന്തൊക്കെയ പാട്റഹ ത്തന്നല്ലേ ചായ കുടിച്ചോ ചായകുടി ഒക്കെ കഴിഞ്ഞോ?
മക്കൾക്ക് ചായ കൊടുത്താണ് ഇപ്പ മദ്രസ്ക്ക് വിട്ടിട്ടേ ഉള്ളു
എത്ര കുട്ടിയാള്ള
രണ്ടുട്ടിആൾ
രണ്ടാളും മദ്രസ പോണല്ലാ?
അല്ല ഒരാള് മാത്രം.
ഉ എത്രല്ല മദ്റസയിൽ?
ഒന്നാം ക്ലാസ്സിലേ അപ്പൊ ഓനെ പറഞ്ഞയക്കാൻ കൊറച്ച്
ഓ പറയാനൊന്നുമല്ല ഇവിടോക്കെ ഇണ്ട ഒരവസ്ഥ ഇവിടെ എങ്ക വൈകുന്ന രാവിലെ ഒമ്പത് മണിക്ക് സ്കൂളും നാലുമണി വരെ നാലര മുതൽ ആറര വരെ മദ്രാസയാണ് ആഹ ഇന്നാലും എനിക്ക് ചെറിയ ഒരാളുണ്ട്. കിടക്കപ്പായൽന്ന് മോനെ സ്കൂൾ പൊണ്ടണീക്ക് ഉമ്മ വെയിറ്റ് ചെയ്യ ഞാന ഒന്ന് ആലോചിക്കട്ടെ ഇന്ന് സ്കൂളിലേക്കാണോ നല്ലത്. അതോ മദ്രാസിലേക്കാണോ നല്ലത് ഞാന ഒന്ന് ആലോചിക്കട്ടെ. ആലോചന പിന്നെ ചായ കുടിക്കാനൊന്നും സമയം ഉണ്ടാവില്ല ഒന്നിനും സമയം ഉണ്ടാവൂില്ല അതന്നെ ഇവിടെത്താവസ്ഥ
ഉറങ്ങി തീർന്നിട്ടില്ല ഉറങ്ങാണ്. രാവിലെയാണ് മദ്രസ
ഉം അല ഉറക്കണ്ടന്നൊന്നുമല്ല അവൾക്കും പോവാൻ ഇഷ്ടാണ് പക്ഷെ പോയിട് കിട്ടണം ഷാർട്ടായി കിട്ടണം എന്താ കൊഴപ്പില്ല ഹും
അനെ നീപ്പിക്കാൻ കൊറച്ച് ഇത് ഇണ്ട്. എന്നാ പോകൊക്കെ ചെയ്യും അ അതൊക്കെ പാപ്പാന്റെ അടുത്ത് നടക്കൂലന്ന് എനിക്കന അറിയാം
ആഹ ആ ഇവിടയും പോവാൻ പക്ഷെ ഇതാണ് പ്രശ്നം ആലോചിക്കണം മൂപ്പർക്ക്.
ഉം
ആലോയ്ക്കാത്ത പരിപാടികളൊന്നുല്ല
എഹ്
ഞാനൊന്ന് ആലോയ്ക്കട്ടെ ഇന്ന് സ്കൂൾള് പോണോ അതോ മദ്രാസിൽ പോണോന്നുള്ളതാണ് അതാലോയ്ച്ച് വരുമ്പോക്കിന് പിന്നെ ആഹ് ആലോയ്ച്ച് വരുമ്പോത്തിന് എട്ടരാവും സമയം
പ്രായപ്പങ്ങനേണ്
അതെ അതെ ആ പ്രായത്തിന്റെയാണ് പക്ഷേ നമ്മളെന്തെയ്യും നമുക്കോലെ മദ്രസിലും സ്കൂളിലും വിട്ടല്ലേ പറ്റുള്ളൂ
ഉം.
ഉം ഉം ഉം
ഇല്ല ഇത് വരീം മദ്രസ്സ് ലീവ്ക്കിയിട്ടില്ലട്ടോ അന്ന് മുതൽച്ച് മദ്രസ് ലീവ് ആക്കിയിട്ടില്ല
ഏ ഏ നിങ്ങള് പെരക്കോക്കൊന്നില്ല
പഹേക്ക് മദ്രസ ഇല്ലാത്ത ദിവസം മാത്രം പോകൂ
ഏ അത് ശരി
അതവാ പോയാനോ പിറ്റേന്ന് മദ്രസ ആയില്ലേ അന്നന്നെ പോരും മാണം ഇപ്പ വല്ലാത്ത കുട്ക്കിലാണ്പ്പൊ
ആഹ് മദ്രസി സ്കൂളിലും ചേർത്യ പിന്നെ എങ്ങും പോവാപറ്റൂല
ഉം
എങ്ങട്ടും പോവാൻ പറ്റൂലല്ലോ മദ്രസി സ്കൂൾലൊക്കെ ചേർത്ത്യ പിന്നെ എവ്ടുക്കും പോക്കൊന്നും നട ക്കൂല പോക്കും വരവൊന്നും നട
ഒന്നങ്കി മദ്രസ്സ് അല്ലെങ്കി സ്കൂള്
ഞാനപ്പളും പറിം കെട്ടിക്കൊട്ന്ന കാൽത്ത് ആരുല്ല അങ്ങ്ട്ട് പോവാൻ പറ്റൂല്ല ഇങ്ങ്ട്ട് പോവാൻ പറ്റൂല റ്റുലാർന്ന് പിടിച്ചിർത്തി അന്നും നേരെ ചൊവ്വെ ഉമ്മാന്റെ ഇപ്പാന്റെട്ത്തും പോവാൻ പറ്റീല്ല കെട്ടിക്കൊണ്ടന്നാ പിന്നങ്ങനാണല്ലൊ ഇവടെ ഇമ്മന്റട്ത്ത് ആരുല്ലെങ്കി പോവാൻ പാടില്ല അങ്ങനെക്കാണല്ലൊ അങ്ങനെ പറഞ്ഞ് നിർത്തി. ഇപ്പൊക്കെ കെഴിഞ്ഞ് എല്ലാരുണ്ടായോ ഇപ്പൊ മക്കള് വൽതായി ഓൽക്ക് സ്കൂളു മദ്രസി അപ്പൊ തീരും പോവാ പറ്റാതായി ഉം ഇപ്പത്തെ അവസ്ഥ
അതാടാങ്ങനെ പോണം ടൂറായാലും അങ്ങൻതന്നേണ് കാര്ണം അമ്മള് ആഹ് ഇപ്പ മക്കളേറ്റ് പോയാല് ആഹ് ഓ പാ ആർഞ്ഞാണ്ട് നടക്കും
അതെ സത്യായ്ട്ടും എല്ലാ വിഷയൊ അങ്ങൻതന്നേണ് കെട്ടിക്കൊട്ന്ന കാൽത്ത് ഇമ്മാനെ ഇപ്പാനെ നോക്കാന് മ്മാന്റെ ഇപ്പാന്റെ അടുത്ത് ആരുല്ലാറ്ഞ്ഞ് വീട്ട്ക്കും പോവൂല്ല പൊറ്ത്ത്ക്കും കൊണ്ടോവൂല്ല അവര് ഡിന്നറിന് കൊണ്ടോവൂല്ല ഇങ്ങനെ ആ പരിപാടി ഒന്നുല്ല. ഇപ്പ ഓലടുത്താളായി ഇന്നും ഓലട്ത്ത് ആളും പാളൊന്നു ല്ല ന്നാലും ഓലട്ത്താളായി നമ്മക്ക് പോണ്ട പരിപാടിളൊക്കെ ഞമ്മക്ക് അവസാനിപ്പിക്കണ്ടിവന്നു
ഉം അതെന്നേണ്
അതാണ്പ്പണ്ടായത്
ഇപ്പാരാ മ്മാന്റി ഇപ്പാപ്പന്റിട്ത്ത്
ഇന്റമ്മാന്റി ഇപ്പാന്റട്ത്താരുല്ല. അവടെ ആഹ് ന്താപറയാ ഇമ്മ ഇപ്
ഹസ്ബന്റിന്റെ ഇമ്മാന്റട്ത്താ
പിന്നെ എങ്ങളും അല്ലാതാരു അവടെ ഇല്ല്യ
ഏ
പിന്നെ അങ്ങന നടക്കും ഒരോര്ത്തീലായ്ട്ട്ങ്ങനെ നിക്കും കൊറ്ച്ചീസത്തിനാണെ കൊറ്ച്ചീസം വേറൊര്ത്തി പോയി നിക്കും
ഉം ഉം
ഉം ഇങ്ങെളങ്ങനെ ഒറ്റക്കാ
ആഹ് ഒറ്റൊക്കന്നേണ് അതോണ്ടാണിപ്പൊ
ഉം ഉം പണിയൊകെ കഴിഞ്ഞോ
ഇല്ല്യെ ഇബല് പോയാലാണലൊ മദ്രസ്ക്കും സ്കൂൾക്കും വിട്ടാലാണ് ഞമ്മളെ പണി തൊടങ്ങൊള്ളു ബാക്കി
ഏഹ്
ആഹ്
മദ്രർസ് ലേക്ക് ഭക്ഷ്ണം കൊണ്ടോണയ്ക്കുലേ സ്കൂൾലേക്ക് ഭക്ഷ്ണം കൊണ്ടോണർക്കുലെ
എ വേണം
എന്ത കൊട്ത്ത് വിട
ഞാന് സ്നാക്സ്, പിന്നാ സൊയാബീന് സൊയ സൊയാബീന് എന്ത സാധനം
സൊയാബീൻ എന്താ സാധനംന്ന് ഇൻക്കും അറീല്ല പക്ഷെ ഇവർക്ക്
ആഹ് ഇഷ്ടാണ് അതാണ് പക്ഷെ ഞമ്മക്കാർകും ഇഷ്ടല്ല
ആ ഇവിടെ കുട്ടികൾക്കൊക്കെ സൊയാബീൻ ഉണ്ടാക്കണ ഭയങ്കര കാര്യാ അതെന്താ സാധനം ഇൻക്ക് ഇപ്പോഴും പുട്ത്തം കിട്ടീയില്ല
ഇങ്ങളെങ്ങനെ ഇണ്ടാക്ക
ഞാന് അഹ് ആദ്യം നല്ല പുഴു വെള്ളത്തിലിട്ട് നല്ല കഴുകതിന്റെ നീ വെള്ളമൊക്കെ കളഞ്ഞതിന്റെ ശേഷം പൊരിച്ചെടുക്കും
ഉം ഉം
നന്നായിട്ട് പൊരിച്ചെടുത്തന് ശേഷം എന്നാ പിന്നെ ഓട ചീഞ്ഞ് കാണ്ട് നിക്കൂലാ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റി പൊട്ടറ്റോ ഒക്കെപാടെ വയറ്റിയിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കും
ഉം ഉം
ആ അങ്ങനെയാണ് ഞാൻ ചെയ്യാ
ക്കൂലെ ആദ്യം പൊരിച്ചിടുക്കും
ആ ആദ്യം പൊരിച്ചെടുക്കും എന്നിട്ട് പിന്നെ പൊരിച്ച് മാറ്റിയാണ്ട് എന്ത് അതേ എണ്ണയിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെപ്പാടെ നന്നായിട്ട് വായ റ്റി എടുക്കും തക്കാളി ഒക്കപ്പാടെ എന്നിട്ട് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും ഇട്ടുകാണ്ട് പൊട്ടാ റ്റൊ ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് പൊട്ടാറ്റോ വേവിച്ചെടുക്കും പൊട്ടറ്റോ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് വെട്ടും
ഉം ഉം ഉം
എന്നതിന്റെ ശേഷം പിന്നെ അത് വെന്ത് വന്നതിന് ശേഷം ഈ ഇതിട്ടുകാണ്ട് ഒന്ന് വഴറ്റിയിട്ടാണ്ട് ഇടുക്കലാണ്
അപ്പൊ എല്ലാർക്കും പറ്റോ ഇവിടത്തെ ആക്ക് പൊരിച്ചു കാണ്ടാണ് കൊണ്ട് പോക
ഉം പൊരിച്ച മാത്രം രസല്ല അപ്പൊ കുട്ടികൾക്ക് ഒരു സുഖണ്ടാവില്ല ഇതാവുമോ ചോർന്ന് കൊഴച്ച് തിന്നും ചെയ്യാം
ആ ആ അല്ലെങ്കിലും ചെറിയ കുട്ടികളാകുമ്പോ അത് മതി കറിയൊന്നും വേണ്ട അതാണ്
മതി പിന്നെ കറിയൊന്നും വേണ്ട കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര കാര്യാ പച്ചക്കറായിറ്റും വല്ലാതെ ഒരു അറ്റാച്ച് ഇല്ലാത്ത കുട്ടികളാണ് ഇവിടുത്തത്
ഇവിടുത്തെ അങ്ങനെ തന്നെ സോയാ മാ
ആഹ് അല്ലെങ്കിൽ ചിക്കൻ ചിക്കിയത് മുട്ട ചിക്കിയത് ഇതൊക്കെയാണ് ആവിശ്യങ്ങള്
പച്ചക്കറി തിന്നാനാണല്ലോ തടിമ്മക്ക് പിടിക്കുള്ളൂ ആ സാധനം ഒന്നും ഇറ്റങ്ങക്ക് മാ
അതെ അങ്ങനത്തൊന്നും ഇറ്റിങ്ങക്ക് ക്ക് വേണ്ട ഈറ്റ്ങ്ങക്ക് മാണ്ടിയേ കോഴി മീനൊക്കെ മീനും വല്ലാതെ മാണ്ട കോഴി ഉം പിന്നെന്താ
ഇവിടുത്തെ ആക്ക് സ്കൂൾക്ക് ഇങ്ങനെ മുട്ട ആഹ് മുട്ട മുട്ടേം കൂടി മാണ്ട പൊരിച്ചാല് ഉസ്കൂൾക്ക് വീട്ട്ന്നൊക്കെ ഒരു വേണ്ടൊക്കെ തിന്നുട്ടോ അല്ല സ്കൂൾന്ന് അവുമ്പോ സ്കൂൾക്ക് പൊരിച്ചെ മാണ്ടാ മാണ്ടാ ഇന്നട്ട് ഉരുളക്കെഴങ്ങ് പൊരിച്ചതോ സോയാബീൻ പൊരിച്ചതോ അങ്ങനൊക്കെ
ആഹ് അത് ഇവിടെ അങ്ങനെത്തന്നെ ഇനിക്ക് തോന്നണത് ഇങ്ങനെ ഇതില് വെക്കുമ്പോ ചീത്താവുന്ന്ണ്ടാവായിരിക്കും ഇവിടെ മോനും പറഞ്ഞേക്കാം മുട്ട് മുട്ട പൊരിച്ചത് മാണ്ട ഉരുളക്കെഴങ്ങ് പൊരിച്ചത് മതീന്നൊക്കെ പറഞ്ഞേക്കാ പൊട്ടാറ്റോ പൊരിച്ചത് മതി ഉമ്മാ പറഞ്ഞ കേക്കാം
ഉം വേണ്ടാ വേണ്ടാ പറയും
പിന്നെ എന്താ ഇന്ന് ചായക്ക് ഉം
പൊട്ടറ്റോ ചിപ്സ് മാതിരി പൊരിച്ച്
ആഹ് ചിപ്സ് മാതിരി ഉം പുട്ടും കടലയാ
ഉം പുട്ട് ആഹ് പുട്ടും കടലേം
ഉം ഉം ഇങ്ങളെ പുതിയാപ്പളക്ക് എന്താ ജോലി ദോശയും കടലയും
ഡെയിവറാ ഏഹ്
ആഹ് ഇങ്ങളെന്തേലും വർക്ക് ചെയ്യണ്ടാ?
ഇല്ലേ
പെരിയത്തന്ന ല്ലേ
ഉം ഉം
പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എങ്ങട്ടേലൊക്കെ പോക്കുണ്ടോ മഴ ഇണ്ടോ
മഴ ഇന്ന് മഴ ഇന്നയാ ഇനി എപ്പളാ പെയ്യാ അറിയില്ല മഴക്കാറ്ങ്ങനെ മൂടിക്കെണ്ട്
ഏഹ് ഇന്നലെ ഇവിടെ നല്ല വെയിലേനും ഇന്നും നല്ല വെയില്ള്ള പോലെ ഇണ്ട് ഉദിച്ച് ഇങ്ങനെ വെരുന്നുണ്ട് ഇനി പെയ്യോ എന്താ ഓർമ്മല്ല ഉം വേറെ എന്തൊക്കെയാണ് ഇനി ഉച്ചക്കേക്കൊക്കെ എന്താണ്? മീനൊക്കെ കിട്ടല്ണ്ടോ?
ആഹ് നത്തൽ മീൻ ഇണ്ട് ഇന്നലെ വാങ്ങിയെന്നെ ഇണ്ട്
ഇപ്പൊ ട്രോളിംഗല്ലേ അതുകൊണ്ട് മീൻ കിട്ടാനൊന്നു ഇല്ലാലോല്ലേ
ഏഹ്
ട്രോളിംഗായതുകൊണ്ട് മീൻ കിട്ടാനൊന്നു ഇല്ലാലോ
ആഹ് ട്രോളിങ് തൊടങ്ങിയോ ഇപ്പൊ അതായിനിയല്ലോ രണ്ടാമത്ത്
ട്രോളിങ്ങക്കൊ തൊടങ്ങീക്കണ് മീന് എത്രായി മത്ത് മത്തി മാത്രേ കിട്ടാനുള്ളൂ വല്ലപ്പോഴും ഇപ്പ മൂന്നാല് ദിവസം മുന്നേ ഹാർബറിൽ പോയിട്ട് എന്തോ നാല് കഷ്ണം മീൻ കൊടുന്നു
ആഹ്
അതന്നെ അല്ലാതെ മീനൊന്നും കിട്ടാൻ തന്നെല്ല
ആ മീന് ഞമ്മക്ക് ഇവിടെ അയില വെരുന്നുണ്ട് മെത്തല് വെരുന്നുണ്ട് മറ്റെ അടവ് വെരുന്നുണ്ട്
ഏഹ് ഏഹ് ഇന്നാ ഇവിടെ ഇങ്ങട്ടൊന്നും ഇല്ലട്ടാ ഇള്ള മീനാണെങ്ക് പെരും വെലേം
ഉം വെല നല്ല വെലയാണ്
ഉം ഏന്തോരു വെലയാ മത്തിക്കൊക്കെ നാന്നൂറ് അഞ്ഞൂറ് ഉറുപ്യ മത്തിക്കൊക്കെ വെല
നനാന്നൂർ അഞ്ഞൂറോ
ഒരു കിലോ മത്തിക്ക് നന്നൂറ്റി പത്തുർപ്യ ഇവ്ടെ
ആഹ് കണക്കായി
ഉം ഉ അതെക്കേണ് ഇബട്ത്തെ അവസ്ഥകള്
ഇന്നട്ട് ആൾക്കാര് വാങ്ങ്ണ്ടപ്പൊ ഈ നാനൂറ്റി പത്തിന്
പിന്നെന്താ ഓ മിഞ്ഞാന്ന് അയൽവാസി ഒരു മീൻ വേടിച്ചീന്നു എന്താണ് ചൂത എങ്ങാണ്ടോ ഒര് അഹ് എത്ര ഇണ്ടാവും ഇത് ചെറിയ മീന് ഇരുന്നൂറ്റി തൊണ്ണൂറുപ്യ അപ്പൊ ഞ ന്നോട് വന്ന് പറഞ്ഞപ്പൊ ഞാനും അ മറ്റേ അപ്പർത്ത്ത്തെ അയൽവാസിയൊക്കെ പറയാണ് ഇങ്ങള് തൊയ്തിട്ട് തിന്നോളിം അത്രീം വെല്യ പൈസ കൊടുത്ത്ട്ട് മീൻ വേടിക്കുമ്പോ അയിനൊന്ന് ബഹുമാനിക്കൊക്കെ വാണ്ടേ അ വെർ ആഹ് വല്യ വൽപ്പൊമൊന്നുല്ല ഇരുന്നൂറ്റി തൊണ്ണൂറുപ്പിയ
ന്ന ആ
മീനും വാണ്ടെ ഒര് ബഹുമാനൊക്കെ കൊടുക്കാ അത്രയും വെല്യ വെലയൊക്ക്യവുമ്പൊ
വ്
ഇന്നാ അയ്കൊട്ടെട്ടൊ ഞാ വിളിക്കണ്ട്
ഉം